ഹലോ ആ
ആ എന്താ വർത്താനം
വെറുതെ അങ്ങനെക്ക അന്റെ വർത്താനം എന്താ
സുഖം സുഖം പിന്നെ എന്താണ് ഇജ് പണിക ഒക്കെ പോയിനോ
പണിക്കും ഓ ഫ്രീയനി നീ പോയിനോ
ഞാൻ ഇന്ന് വീട്ടു കുറച്ച് പ്രാവൊക്കെണ്ടേ
ഏ
ഓൾക്ക് ചെറുതായിട്ടൊരു കൂടുണ്ടാക്കണ പണിയില്ലേ
ഏഹ് ഇങ്ങള് ഇണ്ടാക്ക്യോ
ഏഹ്
ഇണ്ടാക്ക്യോ
ആഹ് കൂടാദ്യം ഇണ്ടേനി ക്ഷെ അങ്ങൻ അഹ്ആകൂട്ന്റെ പ്രത്യേകത എന്താറാ ആ വിടുമ്പൊരു കൊ പൊ പൊറത്ത്ക്ക് പോവാൻ കഴിയേ-
ആഹ്
ന്നട്ട് പൂച്ചൊക്കെ പിടിക്കെ ഒരു മൂന്നാലണ്ണത്തിനെ പൂച്ച പിടിച്ച് നല്ല രസള്ള നാന്നൂറ്റ്യയ്മ്പറുപ്പ്യക്ക്‌ വാങ്ങിയ ഒന്ന്ണ്ടേനി ഒരു ആണ് കാപ്പ് കാപ്പിം വെള്ളിംഫുള്ള് ബൂട്ടും തൊപ്പ്യക്കള്ളെ
ആഹ്
അയിനൊക്കെ പൂച്ച പിടിച്ചു പിന്നിവിടെ ഇണ്ടായ ഒരു കുട്ടി ഇണ്ടേനി വെള്ളേം കറുപ്പും ഒക്കെ പൂച്ച പിടിച്ച്.
ഏഹ്
അപ്പം പിന്നെ പുതിയൊരു കൂട് ഇണ്ടാക്കാൻ ചുറ്റും വല ഇട്ടേക്കണ് അപ്പം താഴത്ത് കണ്ടതില് ഇനി കൂടേ
ആഹ്
അപ്പം കൂടു നല്ല വാർപ്പിന്റെ മേലേക്ക് മാറ്റി. എന്നിട്ട് സ് സൈഡ് ഫുള്ള് വാല ഫുള്ള് വലയിട്ട്. എന്നിട്ട് നയി നയി അയി ഉള്ളിന്ന് തന്നെ തിന്നാനും കൊടുക്കാ അതിന്റ ഉള്ളിലന്നെ തൊറന്നിടേം ചെയ്യാലോ?
ആഹ്
അപ്പോ അങ്ങനത്തെ ഒരു സിസ് ആഹ് അതല്ല എന്നാ പൂച്ചെടുക്കണ പേടിയില്ല. ആഹ് അയിന്റെ ഉള്ള് കെ അയിന്റെ ഉള്ളില് അങ്ങനെ കെടന്നാളും പാമ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ?
ആഹ്
ആഹ് അന്ന് രാവിലെന്നെ ആഹ് നാളെ സ്കൂളുണ്ട്. രാവിലെ നേരത്തെ നീച്ച് ആഹ് പോണം പോണം
ഏഹ്
എല്ലാർക്കും എല്ലാർക്കും ഉണ്ട് പറഞ്ഞെ
ഏഹ്
രാവിലെ നേരത്തെ നീച്ചു തുടങ്ങിയ പണിയാ അപ്പം ഏഴെ മുക്കാലിനെറ്റാ കയ്യ്ണേ
ഏഹ്
ഇന്നിട്ട്ന്നെ അതിന്റെ പണി കഴിഞ്ഞില്ല ഇഞ്ഞും ഉണ്ട്
ഇഞ്ഞി ഉണ്ട്ലെ
ഉം ഇനി ഒരു സൈഡ് ഫുള്ള് ഇഞ്ഞി ആക്കാം ഇഞ്ഞും ആക്കാണ്ട്
ഏഹ് യ്യ് പ്ലസ് വണ്ണിൽ ഏതാടുത്തേ
അവൻ പ്ലസ് ടുവാ പ്ലസ്ടുവാ
ആഹ് പ്ലസ് റ്റുവാലെ
ഉം ഞാൻ കമ്പ്യൂ അവൻ കമ്പ്യൂട്ടർ കൊമേഴ്‌സാ
ഏഹ് ഞാൻ ഹ്യുമാനിറ്റിസാ
ഉം
ഏഹ് ചങ്ങായിമാർ പ്പങ്ങനെ
ചങ്ങായിമാരൊക്കെ ഇതന്നെ കമ്പ്യൂട്ടർ കോമേസ് തന്നെ നേക്കാണ് അടിപൊളിയാ ഉം കൊഴപ്പല്ല
വെറുപ്പികളൊക്കെണ്ടോ ക്ലാസ്സി
വെറുപ്പിയാള് കൊറച്ച് അവ്ടെ ഇവിടെക്കെ
ഏഹ് ഇങ്ങനെ തോണ്ടി വെറുച്ചിലൊക്കെ ഒണ്ടോ
ആ അങ്ങനെത്തയീറ്റകളും ഉണ്ട്
ഏഹ് അതരേലും ഒപ്പിക്കണോ അയിനാരെ ആരെ വെറുപ്പിച്ചിണോ
പിന്നെ അങ്ങനെ എന്നാലും ചെലവാരുണ്ട് ക്ലാസ്സില് അങ്ങനെ വെറുപ്പിതായി
ഏഹ് അന്നെ വെറുപ്പിക്കലുണ്ടോ
നല്ല വെറുപ്പിചേര ഓരോ നേര ഓരോരോ ഇതല്ലേ അല്ല നാളെ ക്ലാസ്സില്ലേ പൂവ്ണ്ടോ
പോണം ഏഹ്
ഹോംവർക്കൊന്നുല്ല ഹോം വർക്കൊന്നുല്ലയെയ്യന്
ആഹ് കഴിഞ്ഞ് ചെയ്തഴിഞ്ഞ്
ആഹ്
ഏഹ് ഓഹ്
ഇന്ക്ക് ഇന്ക്കൊക്കെ ചെയ്യാണ്ട് ഞാൻ ചെങ്ങായിമാരോട് ഇട്ട് തരാൻ പറയാണ് ഓല് ഇട്ട്ന്നില്ലടാ ഇതുരെ
ഏഹ്
അതപ്പൊ കുടുഞ്ഞാളിക്ക്ണ്
ഇഞ് ഇ കൊല്ലം കൂടി കഴിഞ്ഞ പ്ലസ് ടു കഴഞ്ഞാ പിൻ സമാധാനായില്ലേ
ഉം പ്ലസ് ടൂ കഴിഞ്ഞാ സമാധാനൊ ന്നുമില്ല പിന്നെ പണിക്കിറങ്ങേണ്ടി വരും
ഒറപ്പാ പെരാ അങ്ങനെ നിക്കാൻ കഴിയൂല പേരലങ്ങനെ നിക് നിക്ക കായൂലാ യ് എയേലും പണിക്കു പോണുണ്ടോ
ഞാന് പണി പറഞ്ഞ പ്രത്യേകിച്ച് പണിയൊന്നും പ്രേത്യേകിച്ചു പണിയൊന്നുമില്ല ഞാൻ വാപ്പന്റെപ്പടക്കാക്കെ ഇങ്ങനെ പോകും
ഏ അങ്ങനെ കൂലി എത്ര കി ട്ടല് കുലി
കൂലി ദോവസം പോ ഒരു ദോവസം ഫുള്ളു പോയ അഞ്ഞൂറിട്ടും
ഏ ലാഭാല്ലേ
ഉ പിന്നെ ആ കൊഴപ്പില്ല ബാപ്പന്റെപ്പരം ആയൊണ്ട് പിന്നെ എപ്പഴൊന്നും വാങ്ങൂല
ഏ
എല്ലാ എല്ലാ പണിക്കൊന്നും അങ്ങനെ കൂലി യാങ്ങൊന്നുമില്ല എപ്പോളേലൊക്കെ നമ്മൾ നമ്മളെന്ത് എത്തും ഇല്ലാതൊക്കെ നിക്കുവല്ലോ അപ്പ അങ്ങനെ
ആ
ഉം അങ്ങനെ എപ്പാള്ളേരൊക്കെ വാങ്ങും ഉം
ലും പോവലുട്ടോ
ഏട്ടലും പോവണ്ട് ഇന്നലെ ചങ്ങായിമാരൊപ്പരം വെറുതെ ഇങ്ങനെ നീന്താന് സ്വിമ്മിങ് പൂളില് പോയി അപ്പ സ്വിമ്മിംഗ് പൂളില് പോയപ്പോ പിന്നെ തോന്നി കോളത്തു പോവാൻ അവിടെ ഒരു മണിക്കൂറിന് നൂറുപ്യയാണേ
ഏ
ആ അപ്പൊ അത്ര വലിയ മൊതല അ യ് കിയറമ്പ അപ്പൊ അത്ര വലിയ മുതലായി നിക്ക് തോന്നീല
ആ
അപ്പൊ ഞങ്ങളെല്ലാരൂടി ഏ ഇവിടെ പാടത്തിനടുവേ ഒരു കൊളം ഒണ്ട് പിന്നെ അവിടുക്ക് വിട്ട്
ആ
അയില് കൊറച്ചെല്ലാം ചാടിപ്പം പി പിന്നെ ഒന്നും പിന്നെ മൽ സിമ്മിങ് പൂളിൽ ചാടാൻ പൂതിയായി
ഏ എല്ലാർക്കും നീന്താനൊക്കെ അറിയില്ലേ
ആ എല്ലാർക്കും ഒരുത്തനറിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം
ആ ഓനെന്താ കാ
ഒരുത്തനിച്ചാ ഓനങ്ങനെ സ് കൊളത്തുന്ന് കാറ് ഇട്ട് അങ്ങനാ നടന്നേ കയറും കുടിച്ചാട്ട് നല്ലങ്ങ് അങ്ങനെ ഇന്താക്കിയാ നടന്നെ സ്വിമ്മിംഗ് പൂളില് പിന്നെ വല്യ ആയ ഇല്ല
ആഹ്
ഏ കറക്റ്റായം പാഗാണെ
ഏ നിങ്ങള് വണ്ടിയെടുത്ത പോയെ
ആഹ് ഞണ്ട് വണ്ടി എടുത്ത് വേറെ ചങ്ങായി ഉണ്ടായിന് ശ് ഓന് ഓന്റെ വണ്ടിയ എടുത്തേ
ആ ഓക്കെ നി ഇപ്പൊ അതിനെ തോണ്ടി എടുത്തോ
ഏ
നീന്താൻ അറിയാത്തവൻ
ഇല്ലല്ലല്ലാ വണ്ടിയെടുത്തില്ല ഏതായാലും വണ്ടിക്കെടുത്ത് പോയി പിന്നെ കോത്തത്ത് നീന്തൽ കഴിഞ്ഞാറല് പിന്നെയീ സ്വിമ്മിങ് പൂളിൽ ചാടാൻ പോയി പിന്നെ പിന്നെയയിലും ത്തായിരുന്നു നൂറുപ്പ്യ എടുത്ത് പോയി ചാടി അതില് പിന്നെ കറ കറക്ട കാൗ ത്തിന്റെ ഒരുത്തിരീകൂടെ വള്ളമോള്ളൂ സ്വിമ്മിംഗ് പൂളിലേ
ആഹ
അപ്പം പിന്നെ ഓന് നീന്ത അറിയാത്തോനും കൊറച്ച നേര അതിൽ നിന്ന് കളിക്കാലോ അപ്പ അങ്ങനെ ഒരു മണി - ഒരു മണിക്ക ഞങ്ങള്ൾ അഞ്ചാൾ ഉണ്ടേനീ നാലാൾ ഇറങ്ങി നാന്നൂറുപ്യ നാന്നൂറുപ്യ പിന്നെതീന്ന് കുറച്ച് ഫുട്ബോൾ കളിച്ച ഫുട്ബോള കൈ കൊണ്ട്ങ്ങനെ തട്ടി കളിക്കല്ലോ
ആ മനസ്സിലായി
ഉംമ്
ആഹ ഈ കൊല്ലം കൂടി കൈഞ്ഞ സ്കൂൾ കഴഞ്ഞില്ലേ
ആഹ കോളത്തിനാട്ടിൽ രസേനീ സ്വിമ്മിംഗ പൂള്
ആഹ
കുറച്ച കൂടി ആൾക്കാരുണ്ടോ ഒന്നൂടെ രസണ്ടനീ ഞങ്ങള് വെറും നാല് ആൾക്കാരല്ലേള്ളു
ആഹ
ഞങ്ങൾ രണ്ടാള ഒരു ടീം രണ്ടാൾ അടുത്ത വേറെ ടീംആയിട്ട്
ആഹ
പന്തു കൊണ്ട് മണ്ട്ണ് എന്നിട്ട് ഇവനും നീന്താന്ന്ച്ചല്ല എനിക്കും വല്ലാണ്ട് നിച്ചല്ല എനക്ക് അറിയാ പക്ഷേ കുറച്ചെ എനിക്കറിയൊള്ളു
ആ
എന്നിട്ട് ഇവൻ പന്ത്എന്നെ കൊണ്ടോവാൻ സമ്മേക്കില്ല ഇവൻ എന്റെ മേത്ത്ചാടി എന്നിട്ട്എന്നെ പിടിച്ചിക്ക അപ്പ എന്നിട്ട് കൊറച്ച് ഇന്ന മുക്കും കൊറച്ച് ഇന്നെ മുക്കും അപ്പൊ ഞൻ പിടിച്ച് കൊറച്ചുന്തു ചവിട്ടി താത്തി ഓന മുക്കും അപ്പൊ രണ്ടാാവളും കുറച്ച് വെള്ളം കുടിച്ചും അപ്പൊ രണ്ടാക്കും പന്ത്കിട്ടൂല്ല
ആ
എന്നാലും ആട്ടും ഇങ്ങോട്ട് വിടാതെ പിടിച്ചന്ന്
ആ
അപ്പ അങ്ങനെയൊക്കെ ഏനി ജ്ജ് എങ്ങോട്ടും പോയില്ല രണ്ട ദിവസം ലീവായിട്ട്
ഭയങ്കര ഉർക്കം തന്നെയ ഫുൾ ടൈം ഉറക്കം
അതെന്തേ
എന്തുല്ലാ
വെറുത അങ്ങനെ ഉറങ്ങി
ആ ചെങ്ങായ്‌മാരൊന്നും നാട്ടിലില്ല ഓരോരോ സ്ഥലത്ത് പോയതാ
ഏ എവിടെ എന്താ എവിടക്കപോയെ
കൊറേ ആൾക്കാർ ഉമ്മാന്റോട്ക്ക് പോയി ഇങ്ങനെ ഓരോ പരിപാടി ഏ ന്റെ ഉമ്മാന്റോടെ അടുത്ത് തന്നെ ഞാൻ ഇന്ന് പോയി വന്നിട്ടേഒള്ളൂ
ഏ വീടിന്റെ അടുത്തന്നെ
ആ എന്റെ അവിടെ ഇങ്ങനെ നാട്ടിന്റെഅവിടെ കുറെ വണ്ടോ
എന്ത്
നാട്ടിന്റെ അവിടെ
ആ
കുറെയ ചെംഗായിമാരുണ്ടോ
ചങ്ങായിമാരൊക്കെ കമ്മി തന്നെയാണ് അതിനത്ര ചെങ്ങായിമാരൊന്നുമല്ല
ഏ പിന്നെ ഈ സ്കൂളന്നുള്ള വന്തണ്ടായിട്ടാ
ആഹ അതന്നെ ഉള്ളു മറ്റൊക്കെ കമ്മിയ മറ്റൊക്കെ വളുത കമ്മിയ
ഏ അല്ലെങ്ക സ്കൂള് കഴിഞ്ഞാ എന്തക്കോ അവസ്ഥ
ഏ
സ്കൂള് കഴിഞ്ഞാലേ
മ്
യിട്ടുള്ള ബന്ധൊക്കെ പതിയെ കുറയാൻ തുടങ്ങൂലേ
ആ ആ പറയാൻ പറ്റല അവ പിന്നെ ഓരുത്തർ ഒതല്ലേ ചലോലി എപ്പോഴും കൂടെണ്ടാവണന്ന് വിചാരിച്ച ഞമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഓരോടെും വിചാരിക്കണം
കരവിന്റെ ഡിഗ്രിക്കൊക്കെ വേറെ വേറെ സ്ഥലത്ത് പോവേ
മുഹൂത്ത പോ
ഓമ്പൂലേ
ഉം
ആഹ
ആരിക്കറിയാം ആരിക്കറിയാം
ആഹ
മഴക്കതാ നമ്മക്ക ഇത്തെ എല്ലാരും വാണം വേണം തന്നെയാണ് ഞമ്മളൊരു പൂതി
മ്മഴ അവസ്ഥ തന്നെ
ഉം ഇനി ഓൽക്കൂടി തോന്നാം
ആഹ് നിങ്ങളെ കൂട്ടത്തിൽ ഇൻറോട്ട ആരെങ്കിലുംണ്ടോ
ഇന്റർവേർട്ട ആയിട്ട് അങ്ങനെയൊന്നുമല്ല
ീങ്സില
ഏയ് ഇന്റർവേർട്ട് എന്നൊക്കെ പറയാനേ ഏയ് അങ്ങനൊന്നും വരുല്ലോ എല്ലര എല്ലാരും കണക്കാണ്
ആ
ഉം
ആഹ ആ നീന്താ അറിയാത്ത നിനക്ക് എങ്ങനെയ ക്ലാസ്സിില്
കുഴപ്പമില്ല
ആ നല്ല മുണ്ടുവോ
നമ്മള് അറണവരോട എല്ലാം മുണ്ടും പരിചയമള്ളവരോട എല്ല മുണ്ടും
ആഹ മോനെ എങ്ങനാ ഇൻഡ്രോട് പോയപ്പോ
വല്യണ്ട്രായിട്ടൊന്നുംല്ല എന്നാലും ചെറുതായിട്ടാണ്
രണ്ടിന്റെ നടുവിലാണ് ഇൻഡ്രോട്ല്
ആഹ് ആഹ് അഹ് ഞാനും അങ്ങനെ തന്നെ ഞാൻ നല്ലോമുൻണ്ടും ബാക്കിയുള്ളവരോടൊക്കെ ഒരു ലിമിറ്റഡും
ആഹ്
എനിക്ക് പൊതുവേ എല്ലാരോടും വർത്താനം പറയാം എനിക്ക് കുറവാ
ആഹ് അങ്ങനെയക്കല്ലോ
ആഹ് കമ്പനി ഉള്ളവരോട് ഞാൻ അങ്ങോട്ടൊന്നും പോയി കമ്പനി ആവില്ല എനിക്കെ കുറവാ ക പൂതി ഉണ്ടാവും
കയുലെ
ആഹ് ഉം അതുകൊണ്ട് തന്നെയാണ് നാട്ടിലൊക്കെ ചെങ്ങായിമാര് കുറവാണ് എനിക്ക്
ആഹ്
നാട്ടുത്തോര ഒന്നും വല്യ മൈൻഡില്ല അവ ഓടെപ്പോ സ്കൂളിൽ നിന്ന് കാണുന്നതിനോട്
ആഹ് നാട്ടിലെ ചങ്ങായിമാര് പോയിട്ട് പോവല്ല
നാട്ട തങ്ങന്മാരപ്പുറം ഇതുവരെ എവിടക്കും പോയില്ല
എന്നാ പിന്നൊന്നുല്ലാ
ആഹ് എന്നാ ശരി പിന്നെ വിളിക്കട്ടോ
ആയിക്കോട്ടെ
ഉം
ആഹ്